ഹലോ എവിടെ എന്താ പറരാ പ്രഷണച്ച
ഓ
ആഹ നോമണ്ടായിര
ആണ്ടായി
ആഹ
എന്താ കദണം
എന്താ? ആഹ് കിടന്ന് നോമ്പായകാ രണം ഭയ്ങ്കര ക്ഷീണെണ്ടായിരുന്ന് അപ്പ കെടന്ന്
കുട്ട്യളക്കെവിടെ
കുട്ട്യളൊന്നും ആയില്ല ഇം അല്ലല്ല കല്യാണം കഴിഞ്ഞു. എട്ടു മാസായി കല്യാണം കഴിഞ്ഞ ട്ട്
പക്ഷെ
ഉം
അനക്കോ എന്താ? ഏയ് ഇപ്പ ഞാനൊന്നും ചെയ്യണില്ലാട്ടാ
എനിക്ക് രണ്ടാള് ഏൽത്തിന് ക്ലാസ്സിലാണ്
എത്രയില്
ഒൻപതില്
ഒമ്പതിലാ ആഹ്
ചെറുത് എൽ കെ ജി
ആഹ് ആഹ് ഉം എന്തേന്ന് നോമ്പെറക്കാന് തേങ്ങാ ചോറ്. ഉം നോമ്പെണ്ടേരുന്നാ ഞങ്ങള് ഞങ്ങള് പൊറത്തിന്ന് ഫുഡ് കഴി ച്ച്
ആഹ്
ഉം എല്ലാരുംപാടെ ആഹ് പോയില്ലാ ണ്ട് ഇങ്ങാണ്ട് വരുത്തിച്ചു അങ്ങനെ കഴിച്ചു അൽഫം
പിന്നെന്താ ന്താ എന്റെ വീട്ടിലാണോ?
ഞാന് ക്കാടെ വീട്ട്ല്
ആഹ്
അയ്യോടാന്റെറ വീട്ടിലാ ഇക്കാടെ വീ
ഉം ഉം ഉം
ഉം നിന്റെ വീട്ടില് ഇപ്പൊ ഇക്കാടെ വീട്ടില് ഞാന് ഉമ്മ ഉപ്പ ഇക്കാടിക്ക പിന്നെ അള്ള വൈഫ് ഇക്ക പൊർതാ എന്റെക്ക വൊർത്ത
ഏഹ്
ആഹ്
പിന്നെ എന്റെ വീട്ടുകാരൊക്കെണ്ട്
ഇൻ്റെ എൻ്റെതൊന്ത വീട്ടിലെന്നെ ഞാന് ഇക്ക താത്ത ഉ പ്പ ഉമ്മ നങ്ങളാര്ന്നു ഉം അത എത്ര കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിണ്ട്. ഉം
മഴ
ഇന്ന് പുലർച്ച നല്ല മഴ ണ്ടായിരുന്നു. ട്ടാ പിന്നെ പിന്നെ മഴ മാറി. പിന്നെ ഒരു നല്ല വെയില്. ആഹ് പിന്നെ കൊറെേ നാളറ്റ് അലക്കാനൊക്കെണ്ടാര്ന്നു. അതൊക്കെ അലക്കി. വാഷിം മെഷീനില്ട്ട് എന്നിട്ട് ഡ്രൈ ആക്കിട്ട്
അഹ്
വെയ്ലത്ത്ട്ട് കൊണ്ടയ്ട്ട്
ആ ശെരി
ഇല്ല ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നിനും പോയില്ല ജോലിക്ക് പോണംന്ന് ണ്ടേര്ന്നു പിന്നെ പോവാൻ പറ്റില്ല ഇപ്പ പിന്നെ ഞള് ജോലിക്ക് പോകണംന്ന്ണ്ടേര്ന്നു പോവാൻ പറ്റില്ല ഇപ്പൊ പിന്നൊരു പ ആഭരണം സംരംഭം തൊടങ്ങാനുള്ളൊരു ആഭരണങ്ങളില്ലേ വള, മാല, ആന്റി അതിന്റൊക്കെ പരിപാടി
അങ്ങനെ ഒന്നായിട്ട് ഹോൾസെയ്ലായിട്ട് മാങ്ങേ
എന്താ
ഓ ഞമ്മളൊന്നായിട്ട് വാങ്ങാണോ അതോ ങ്ങള് ണ്ടാക്കേ
ഞങ്ങളത് വാങ്ങിട്ട് പൊർത്ത് കൊടുക്കും
ആ ആ
ല്ല ഓൺലൈനായിട്ടെ
ഏ അങ്ങനെ വാങ്ങ ഡ്രസ്സുണ്ടോ
തില്ല
അ
ഉം അത്രൊ തേങ്ങാ ചോറ് ചോറാണ്ടാക്കിയാണോ
ഞാൻതെന്നെ
ഉം അവടെ ആരക്ക്ണ്ട്
ഏഹ്
അവടെ ആരക്ക്ണ്ട്
ഇവടെ ഹസ്ബൻഡ് ഉമ്മീം രണ്ടു മക്കളും
ആഹ് ആഹ് ഇക്കാക്ക് ന്ത് ജോലി
പയിൻറ്റിങ്
ആഹ്‌ അങ്ങനെ പിന്നെന്താ പിന്നെ പിന്നെ കൊപ്പന്നില്ലാ ഒറങ്ങില്ലേപ്പാ ഇയ്യ്
ആറങ്ങാനിക്കാ ഇല്ല കറിയൊക്കെ ഒണ്ടാക്കി വെച്ച്
ആഹ് ആഹ് നാളെ നോമ്പ്ള്ളതല്ലേ അത്താഴത്തിനെണീച്ചുവോ
ആഹ് ണീച്ചും എല്ലാ
ആഹ് ആഹ് മക്കളൊക്കെ നോമ്പ് എടുക്കുവോ
മ്മ് വൽത് വല്യോള്ക്കും
മ്മ് മോളാണോ
ആഹ് ആഹ് ആഹ്
ആഹ് ഓക്കെ
പിന്നെ വീട്ട്ക്ക് എന്ന് പോയതാ ഇജ്
ഞാ പെരുന്നാൾക്ക് പെരുന്നാളിന് പോയിട്ടു പിന്നെ വന്നി പിന്നെ പോയിട്ട്ല്ല അടുത്ത മാസക്കായിട്ട് പോണം പത്തോസക്കെ നിക്കും
അ യ്യോ
ഉ ഏ
കൊറെ പോണോ അതോ ഈ അടുത്ത് തന്നെയാണോ.
ഒര് എട്ട് കിലോമീറ്റർ ഉണ്ടാവും.
ആ
ഉം വണ്ടിണ്ട്‌ അപ്പ വണ്ടീലവു
ആ ശരി
ഉം
ആ ആ എത്ത ഉണ്ടാക്കിന്
ത്താനും ഒക്കെ പുർത്തുന്നായിരുന്നു സ്നാക് സൊ സൊ ഒക്കെ വെറുതനെയായിരുന്നു ഇന്ന് ഫുൾ പ്പൾ വിശ്രമായിരുന്നു. ഉം
പിന്നെ ടൂറൊക്കെ പോവേണ്ടോ
റ്റൂറാ
ഉം
ന ഇപ്പ കുറച്ച് മുന്നേ മൂന്നാറു പോയി വന്നേള്ളു കഴിഞ്ഞ മാസം ഒന്നാം തീ മൂന്നാറു പോയി ഉം ഫാമിലി എല്ലാരും അയച്ചു കേട്ടാ കുടുംബ സം സമേതം പോയതാ ഉ എന്താ ആ അതെതെ അതെ അതെ എല്ലാൻ പോയിത് പോയി ഇത് എന്താ ഒരു ദൈല്യ ഞാനാണെങ്കിൽ ശർദ്ദിച്ച്
ങ്
ആ എനിക്ക് യാത്ര പോകുമ്പം ശർദ്ദി ഉണ്ടാവും.
ആഹ് ഏതിൽ ഗുളിയോടിച്ചാലോ
എന്താ?
ഗുളിക കുടിച്ചാലും ശർദ്ധിക്കുവോ
ഗുളിക അന്ന് ഞാൻ ഗുളിക കഴിച്ചിണ്ടായിരുന്നില്ല ഞാൻ ഛർദിക്കില്ലാന്ന് വെച്ച് പോയതാ ഡാൻസൊക്കെ കളിച്ചു പോ ശർദ്ദിക്കല്ലേ പിന്നെങ്ങണ്ട് പിന്നെ വേറൊരാള് ശർദ്ദിക്കണ കണ്ടപ്പോ എനിക്ക് ശർദ്ദിക്കാൻ വന്നു. ഹാ പിന്നെ അവിടത്തെ ഫുഡ്ഡാ ഭക്ഷണൊക്കെ പോരായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്
നിങ്ങ കൊണ്ടോയില്ലേനീ?
ഭക്ഷണം രാവിലെ ഇത്ത ഭക്ഷണം കൊണ്ടോയി പിന്നെ ഉച്ചയ്ക്കൊക്കെ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ കഴിച്ചില്ല്യ. എനിക്കെന്തോ കഴിക്കാൻ തോന്നിയില്ല. അവിടുത്തെ ഫുഡൊക്കെ കണ്ടിട്ട് ബിരിയാണി കഴിക്കാൻ പറ്റില്ലപ്പെ
ഏത് സ്ഥലത്തൊക്ക പോയിനി ആഹ് ആഹ്
പിന്നെ പിന്നെ തിരിച്ച് വരുമ്പോ ദോശ കഴിച്ചു. ദോശ കഴിച്ചത് ശരിയായില്ല അങ്ങനെ വീണ്ടും ശർദ്ദിച്ചു, പിന്നെ വീടെത്തി. ഒരു ദിവസത്തെ ട്രിപ്പായിരുന്നു രാത് ത്രിം പോയി രാത്രി ഒര് രണ്ട് മണിക്ക് പുറപ്പെട്ടിട്ട് ഞങ്ങള് ഏഹ് എത്തിയതന്നെ ഉച്ചയ്ക്കാ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പിന്നെ അവടെ പോയിട്ട് ഒന്നും കാണാൻ പറ്റീണ്ടായിരുന്നില്ല ആകെ ഭ്രാന്തുടിച്ചു. വെറുതേ ആ ആഹ് ശരിക്കും പറഞ്ഞാ വെറ്തെ പോയീന്ന് വെറ്തെ വണ്ടിയിലിരിക്കാൻ വേണ്ടി പോയി. അഹ് ട്രിപ്പ് ഞാനും പ്ലാൻ ചെയ്ത ഇബ് ഇത് പ്ലാനിങ് ഒക്കെ മുന്നേ ഉണ്ടായിരുന്നു പിന്നെ പക്ഷേ എന്തായി ഇത് അത് ഇതാക്കി വന്നപ്പോ ആകെ കൊളായി.
ഏഹ്
ഉം ഇനി ഇക്കാ വന്നിട്ട് വേണം ഇക്കാനേയിട്ട് പോവാൻ എന്താ? ആ ഇനി ഇക്കാനായിട്ട് വേണം പോവാന്
ആ
ഇക്ക വന്നിട്ട് ഇക്കാനായിട്ട് പോണം രാജസ് സ്ഥാനിൽ വളർന്നതാ രാജസ്ഥാനാണ് എൻ്റെ ഡ്രീംഡ്
ആ ശരി
ഇന്ന് കൊറേ വീഡിയോസൊക്കെ കണ്ടപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട്.
ആഹ് ആഹ്
ആ വേറെന്താ?
വേറെന്താ?
ഉം.
എല്ലാരും ഒറങ്ങിയൊ
ആഹ് എല്ലാരും കെടന്നു ഞാനും ഇതാപ്പോ കെടക്കാൻ പോവാ ഉം ഇങ്ങള് ഹണിമൂണ് പോയില്ലേ?
ആഹ് അന്നൊന്താത് ല്ലേനി അങ്ങനെ പത്ത് പന്ത്രണ്ട് കൊല്ലം മുമ്പല്ലേ.
ആഹ് ഉം ആഹ് ആഹ് അങ്ങനൊക്കെ ഉം ആഹ് ഊട്ടിയിലൊന്നും പോയിട്ടില്ല ട്ടാ ഞാന്. ഞാനാകെ പൊറ ടൂറെന്ന് പറഞ്ഞ് പോയത് മൂന്നാർ പോയി. പിന്നെ ഇക്കാനായിട്ട് കോഴിക്കോട് പോയി അതൊരു കല്യാണത്തിന് വേണ്ടി
ആ ആ
വരു വൈട്ടിൽ ഉം
നിങ്ങ ഇവിടുന്ന്ന്നാനും പോവലേക്ക
എന്താ
ഇവിടുന്ന
ഇവിടന്ന് ഇനി സേ പോൂവാണിക്കല്ലല്ല ഒക്ക പോോ ഇല്ല ഉ അങ്ങനെ പിന്നെ എന്താ
വേറെന്താ കഞ്ഞ
എന്നൽ ശരി പിന്നെ വിളിക്കാം ശരി